ഹലോ കേക്കുന്നില്ലേ
ഹലോ ആഹ് കെകുന്നുണ്ട്
ആഹ എന്തൊക്കെയാണ്
എന്ത് നല്ല വിശേഷം ഉ ഓ സുഗമായിട്ടിരിക്കുന്നു എന്താ നിങ്ങള അവിടെ മഴ അല്ലെ പരിപാടിയൊന്നുല്ല
ഉം
പിന്നെ വീട്ടിലെല്ലാരും ഉണ്ട് അപ്പൊ എങ്ങനെയിരിക്കും
ആ ലീവായോണ്ട്ലെ
ആ കസിനും മക്കളെല്ലാം വന്നിട്ട്ണ്ട് അപ്പൊ അവരെ കൂടെങ്ങന
ആ അപ്പൊ നല്ല രസായിരിക്കുവല്ലോ
ഓ കൊറ കൊറെകുട്ടിളല്ലേ ആ ഇണ്ട്ണ്ട്
ഏ അപ്പൊ എന്താ സ്പെഷ്യലായിട്ട്
സ്പെഷ്യലായിട്ട് അവര്ക്ക് ഈ ചക്കെ ന്നും അങ്ങനെ കിട്ട് ട്ടാത്തൊരു ഇതല്ല അപ്പൊ അവര്ക്ക് വ യങ്കര ഇഷ്ട ആ ഞാൻ പിന്നെ ചക്ക ബീഫു ഇട്ടിട്ട് ചക്ക വെക്കാന്ന്
ബീഫ് ഇട്ടിട്ട് വെക്കു ചക്ക ക പൂളയൊക്കെ വെക്ക്ന്നതു പോലെയൊ ആ ആദ്യം എന്താ ചെയ്യാ ആദ്യം ബീഫ്
ആദ്യം ബീഫ് വേവിക്ക നമ്മ ല്ലെയാ മസാലെല്ലാ ഇട്ടിട്ട് ഉള്ളി യൊ അതെല്ലാ ഇട്ടിട്ട് എന്നിട്ട് അത് മാ റ്റിച്ചിട്ട് ചക്ക അതേപോലെ കുക്കറില് വേവിച്ചിട്ട് രണ്ടും മിക്സ് ആക്ക്
ആ ബിരിയാണി മസാലയൊക്കെ ഇടോ
ആ കൊറച്ച് ആ ബിരിയാണി മസാലയല്ല മറ്റേ ചിക്കൻ മസാല ആ അതല്ലട്ടിട്ട് പിന്നെ പിന്നെ തേങ്ങയും ഉള്ളി ജീരകം
ആ നല്ല ജീ
പിന്നെ എന്താ നല്ല ജീരം നല്ലത് ഞാള് നല്ലതെല്ല മറ്റേ ജീരക എട്ക്കു
ആ മറ്റേ വല്ല്യ ജീ
വൽത് ഉം
അത് അരക്ക്
ആ അതായിട്
ക്ക ഒ ഒരു ഒറ്റക്ക് വെക്കുമ്പളോ
ചക്കക്ക ഒറ്റ ഒറ്റക്ക് വെക്കുമ്പം ഇതേപോൽ തന്നെ ഏ ഉള്ളിയും വല്ല്യ ജീരകവും പച്ച തേങ്ങ ആ തേങ്ങ പിന്നെ രണ്ട് വെള്ത്തുള്ളി പച്ചമൊള്
ആ അങ്ങനെ വെക്കാറ്ണ്ട് പക്ഷെ ബീഫ് ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടില്ല പൂളൊക്കെ വെക്കും ചക്ക വെക്കലില്ല ആ ടേസ്റ്റ്ന്ന പൂള വെക്കല്ണ്ട് ഇപ്പ കപ്പ ബിരിയാണിന്ന പർഞ്ഞിട്ട് മക്കക്കൊക്കെ ഇഷ്ടാണ് മ് അതേപോലെ തന്നെല്ലേ
ആ
ഏ അപ്പൊന്നത്തെ സ്പെഷ്യൽ അതാ
ഇന്നത്താവോ എല്ലാ കുഞ്ഞുങ്ങക്കൊക്കതാ വാണ്ടിയെന്ന് കാര്ണം അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ആ അതെ അതെ ഇഷ്ടം പോലെണ്ട് ചക്ക
അതെയോ പഴ് നല്ല ചക്കയാ
നല്ല മധ് രെള്ള നല്ല ചക്ക
ആഹ് അപ്പം ആവശ്യക്കാര് കൊറവാ?
ആവശ്യക്കാര് കൊറവ എല്ലാ വീട്ടിലു ഉണ്ട്.
ആഹ് കസിൻസിന്റെ വീടൊക്കെ ആഹ് ആഹ് ആഹ് കസിൻസിന്റെ വീടൊ ക്ക ദൂരെയാ?
ദൂരെയ ദൂരെ ഇല്ല ഇല്ല ഏ കൊറച്ചു ദൂരയാന്ന്. ഒരു മൂന്ന് മണിക്കൂർത്തെ യാത്രയല്ല ഇണ്ട്.
ആഹ് ശരി ഓ അപ്പൊ ബുദ്ധിമുട്ട് ന്നെയാണ് അട്ത്ത് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഓട്ടോ വിളിച്ചൊക്ക കൊണ്ടു
അതെ അവര് വന്നാൽ പിന്നെ ഒരു മൂന്നും നാല് ചക്കക്കെ ഒന്നായിട്ട് കൊണ്ടോും.
ആഹ് പോന്ന പോവുമ്പോ ആഹ് ആഹ്.
അവർക്ക് ഭയങ്കര ഇഷ്ടം ഓ ഇന്നെല്ലാം വന്നിട്ടുണ്ട്.
ആഹ് ഇനിപ്പോ ഞാളെ ഞെറ ഞാറായ് വൈകുന്നേരം ആവൂലെ പോവാ സ്കൂളൊക്കെ ഉണ്ടല്ലോ? ഉ പോവോള ചക്ക ബിരി ബിരിയാണി ചക്ക കുരു കറി ചക്ക ഇഷ്ടല്ല. ആഹ് ചക്ക കൊണ്ട് വേറെ എന്തൊക്കെയ വിഭവങ്ങളാ ഉണ്ടാ
ചക്ക പിന്നെ നമ്മള് വറക്കുവല്ലോ.
ആഹ് ചെറുതാകെ അരിഞ്ഞിട്ട് അത് രസല്ലെ ഞങ്ങള് ഇണ്ടാക്കലണ്ട് എടക്ക് മക്കക്കെ ക്കെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആ മോളൊക്കെ അവര ന്നെ ഓളന്നെ പറയിരിഞ്ഞു തന്നാ മതി ഞാൻ അരിഞ്ഞു തരാന്ന ഞാൻ പറേം എന്ക്ക് നേര വില്ല ഒഴിവില്ലന്നൊക്കെ പറയുമ്പളേ അപ്പോളറേം ആഹ് ചോള ആക്കി തന്നാ മതി ഞാൻ അരിഞ്ഞോളാന്ന്റേയും ട്ടാവള്ളന്നെ അരേം വറ ക്കലൊക്കെ ചെയ്യും അത് രസാണ് നമ്മ മക്കക്ക് കൊറിച്ചിങ്ങനെ നടക്കാനേ
അതെ അതെ
ഉം അതേപോലെ ചക്കക്കുരു ഇതേപോലെ ആഹ് ഇവടെ ബേ ക്കറി വാണം എന്നും വേണം സ്‌ക്കുവിട്ട് വരുമ്പോ ക്കെ അല്ലെങ്കി എന്തെങ്കിലും എണ്ണ
എണ്ണക്കടി ഞങ്ങള് എന്തെങ്കിലും എണ്ണക്കടി ണ്ടാക്കും
ആഹ് എണ്ണക്കടി ഉണ്ടാക്കൂ പിന്നെ അത് ഇലെങ്കില് എന്തെങ്കിലും ബേക്കറി വേണം പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ വെറുതെ എങ്ങനെ കോറിച്ചോണ്ടേ എപ്പോഴും കഴിച്ചോണ്ടിക്കണം
ആഹ് അയിന് ചക്ക പൊരിക്ക അല്ലെങ്കില് പ പച്ചക്കായ ഇല്ലേ
ആഹ് പച്ചക്കായ ആഹ് ആഹ് ചിപ്സ് ആക്കുലേ നിങ്ങള് അങ്ങനെ ചെയ്യ ലുണ്ടോ ആഹ് ഞാന് പച്ചക്കായ ചെയ്യലില്ല ചെയ്തോക്കലില്ല ച ക്ക വറക്കും പിന്നെ എന്തെങ്കിലുക്കെ ആയിട്ട് കൊണ്ടേ വെക്കും മക്കക്കിങ്ങനെ
കപ്പ വറക്കും
കപ്പൊക്കെ വറക്കാത് അരിഞ്ഞെടുക്കാ ബുദ്ധിമുട്ടല്ലേ കട്ടില്ലാതെ പീസാ ആഹ് അതെങ്ങനെയാ അരിയപ്പോ
ഞങ്ങ്ക്ക് ഞാന് നല്ല നൈസായിട്ട് അരിം കൊർച്ച് ആഹ് കത്തിയൊണ്ടെന്നെ കൊർച്ച് ക്ഷമ വാണം ന്നെ
ഉം അല്ലാ അയ് പൊടിയൂലെ? പൊട്ടുലെ ഏഹ് പച്ചക്കായം ചക്കൊ ക്ക പച്ചക്കായ ഒക്കെ അരയും മറ്റേ പൂ ക പ്പ പൂള അരിയാന് ഇത്തിരി ബുദ്ധിമുട്ട് അല്ലെ?
കൊർച്ച് വാ കട്ടി ഇണ്ടാവും പക്ഷെ പക്കെ നമ്മള് കട്ടിപോട് വെച്ചിട്ട് ചെറിയ പീസ ആക്കി എടുത്താ നല്ലത്
ആ നല്ല മൂർച്ചയുള്ള
എല്ല നൂറ് സ്ഥല കത്തിയാണ്
അല്ല അവരൊക്കെ അവന്റെ വേറെന്ത ഒരു നിമ്മൽ വെച്ചിട്ടാണല്ലാര്രിയ കടയിലൊ മ വലിയൊരു ചിപ്സ് ആഹ ഒച്ചു പോലെ ആ ബ്ലൈഡ് ഉ അവരിങ്ങനെ ചെയ്യണാണുമ്പോ നമ്മക്കല്ലാം എളുപ്പ ആഹ ആ അവ
അങ്ങനെ റൗണ്ടിൽള്ളത് റൗണ്ടില് കപ്പരിക്കുന്ന അത് ഇവിടെണ്ട് ഇങ്ങനെ നമ്മള ഇങ്ങനെ ഇങ്ങനെ ഒരുത്തി കൊടുത്താല് വെളിച്ച- ആ അത് ഉണ്ട് അതെല്ല നമ്മൾ കോല് പോലെ ആക്കുന്നില്ലേ
കോല് പോലെ ആക്കിട്ടില്ലേ അതാവകുമ്പോ വലിയ ബുദ്ധിമുട്ട് വരില്ല എന്നാലും അത്യാവശ്യം ക്ഷമ വേണ്ടമണല്ലേ
ക്ഷമ വേണം അധികം കട്ടി പറ്റൂല ഉം കട്ടിയാണ് വേവൂല അധികം നൈസ്സും പറ്റൂല നൈസായാൽ വേഗം പൊട്ടിപ്പോ
വേഗം പൊട്ടി പോരും നമ്മള് കിഴങ്ങ് ചെയ്യലുണ്ട് അങ്ങനെ ഉരുള-
അവല്ലക്കെ അത് ഞങ്ങള്
അതും മക്കള് ചെയ്യും ഉം അത് പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ അരിയാനും എളുപ്പാണ് വേവും വേ പെട്ടെന്ന് വേവുകയും ചെയ്യും അത് ചെയ്യലണ്ടേ
നിങ്ങള് എന്തെങ്കിലും ഫുഡ ഒക്കെ ഉണ്ടാക്കോ അങ്ങനെ വെറൈയ്റ്റി ആയിട്ട്
ആ പിന്നെ സാധാ ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് അങ്ങനൊക്കെ ഉണ്ടാക്കും പിന്നെ ഫുഡിങ്ങ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വല്ലാതെ അങ്ങട് പോവൂല
ഇല്ലല്ലേ
ഇല്ല കേക്ക് ഫുഡിംങ്ങ് അങ്ങനെയന്നും അത് എന്താ ഒരു റെഡി ആവൂലന്നൊരു തോന്നല കേക്കൊക്കെ ഒരു പ്രാ- കൊറച്ച് പ്രാവശ്യക്കെ ഉണ്ടാക്കി നോക്കീന് വല്ല കുഴപ്പൊ ഇല്ലാതെ നമ്മൾക്ക് കഴിക്കാൻ ആവുമ്പോ പിന്നെ ആ കുട്ടികൾക്ക് കഴി- ക്കാനൊക്കെയുണ്ടാക്കി കൊടു
ഉം ഞാൻ ഫുഡിങ്ങ്ഒക്കെ ഉണ്ടാക്കും ഫുഡിങ്ങ് ഉണ്ടാക്കാനൊക്കെ ഇഷ്ട
ആ ഉണ്ടാക്കി കഴി ഉണ്ടാക്കലുണ്ടോ
ഓ അതെല്ലാം ഉണ്ടാക്കും ഇല്ല പൊറത്തേ കൊടുക്കൂല നമ്മള ആവശ്യത്തിന് ഫുഡ് നല്ലോണ്ണം ഉണ്ടാക്കും എല്ലാതും ക്കീട്ട് ഫുഡ് അടിപൊളി യെസ് എല്ലാം പരീക്ഷിച്ചിട്ട് യൂട്യൂബ് നോക്കും പിന്നെ നമ്മള് പുത്തുന്ന് കഴി- ചിട്ട് നമ്മള് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട്
ക്കിയിട്ട് ആ അങ്ങനെ ചെയ്യോ ആത് ശരി
കയനോ അങ്ങനത്തേനോടക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ വെറൈറ്റികൾ
അതൊരു കഴിവ് തന്നെയാണ് ഫുഡ് പാചക കഴിവ്ന്ന് പറയണതേ അത് പ്രത്യക കഴിവാ ഞാന് ടേസ്റ്റ് ഉണ്ടാക്കും നോക്കും അത്യാവശ്യം കു അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും മക്കൾക്കൊക്കെ ഇഷ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്
എൻ്റെ മക്കൾക്ക് മയോണീസ് ചിക്കനും ബട്ടർനാനും ഭയങ്കര ഇഷ്ട
ആ മയോണേസ് എങ്ങനെ മുട്ടയും പാലും വെച്ചിട്ടോ
ആ മയോണേസ് ചിക്കൻ ആക്കിയിട്ട് അത് അ ചില കറി പോലെ നമ്മള് മയോണൈസി ലാസ്ററ്റ് ഒഴിക്കുന്നയുള്ള അധികം എരിവൊന്നും ഉണ്ടാവൂല മൊളകിന്റെ പൊടിയൊന്നും ഇടുലാ കുരുമൊളകിന്റെ പൊടിയൊക്കെ ഇട്ടിട്ട്
അഹ് ആദ്യം മസാല പൊര്ട്ടി വെച്ചിട്ട് ഒന്ന് ഒന്ന് പ്ര താവാൻ
ആഹ് ക്കെ നല്ല ടേസ്റ്റ് ആണ് അത്
ആഹ്
ആഹ് പിന്നെ ബട്ടർ നാനോ അത് മക്കെക്ക് ഭയങ്കര ഇഷ്ടാ
ആഹ് അത് എങ്ങെനെ ചെയ്യാ?
അത് ഞമ്മെൾ കുബ്ബുസിന് പൊടി കെഴക്കുലെ?
ആഹ്
ഈസ്റ്റ് എല്ലാം ഇട്ടിട്ട് മൈദ ആഹ് ഈസ്റ്റ് എല്ലാം ഇട്ടിട്ട് ഇന്നെട്ട് അങ്ങനെ നീള ത്തിൽ അമ്മെൾ കുബ്ബൂസ് റൗണ്ടിൽ അല്ലെ ഇണ്ടാവാ ഇതൊര് നീള ത്തിലാ ഇണ്ടാവാ എന്നിട്ട് അമ്മെൾ ബട്ടെർ വിര്ച്ചിട്ട് ചു ട്ട് എട്ക്കാ ലേശം ബട്ടെർ പിന്നെ മല്ലിച്ചെപ്പ് ഇങ്ങെനെ ഇട്ടൊട്ക്കാ നല്ല ടേസ്
അഹ് ശരി ആഹ് ഞാൻ ചെയ്തോക്കിയില്ല കുബ്ബൂസൊക്കെ ചെയ്തോക്കി ക്കീട്ട് ഇണ്ട് കുബ്ബൂസും പിന്നെ ഷവെർ മ്മെ ഒക്കെ ചെയ്തോക്കീട്ട് ഇണ്ട് മറ്റേ ആഹ് ഷവെർമ്മ കടെൽ ചെയ്യ്ണമാതിരി ഒന്നും അല്ല ഞമ്മെൾ വീട്ട്ൽ
കടയിൽന്ന് ചെയ്യുന്നത് നമ്മള് ചെയ്യുന്നത് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അല്ലേ നല്ല ടേസ്റ്റ് വ്യത്യാസണ്ട്
ടെസ്റ്റ്‌ വ്യത്യാസം ഉണ്ടാവും എന്നാലും കേടില്ലാതെ കഴിക്ക
കൈക്കാം അത് തന്നെ കടേനക്കാട്ടിൽ ഒന്നും കൂടി ടേസ്റ്റ് നമ്മൾ വീട്ടല് ഇണ്ടാക്കുന്ന നിങ്ങള് എങ്ങന പോ വിരിച്ചിട്ടാണോ അ
ആഹ് എണ്ണല് ഇതൊന്ന് വേവിക്കും നല്ലോണം അങ്ങ ട്ട് മൊരിക്കൂല മസാല ഒക്കെ പുരട്ടി കൊറച്ച് നേരം വെച്ചിട്ട്
ആഹ് ആഹ്
ഉപ്പും പിന്നെ ഗരം മസാല അങ്ങനെയൊക്കെ ചെറുതായിട്ട് തേച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും എണ്ണല്
ആഹ്
അപ്പൊ ഒരു അതിന്റെ ആഹ് ടേസ്റ്റ് വരുല്ലോ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടുമ്പോ തന്നെ അതിനൊരു ടേസ്റ്റ് ആണല്ലോ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കിയാല് പറയും കടൽനിന്ന് വാങ്ങണക്കാൾ നല്ല നല്ലോണം പൊരിക്കോ ആഹ് ഞാൻ നല്ല മൊരി അങ്ങനെ വരൂല ഒന്ന് നമ്മൾ കൈ്യോള്ളന്നുള്ളി പിച്ചിടാൻ കണ്ട്
ആഹ് അങ്ങനെ തന്നെയണ് പക്ഷെ നല്ല അത്ര നല്ല മൊരിയൂല എന്നാലും നമ്മള് ചിക്കൻ പൊരിക്കൂലേ അതേപോലെ
അല്ല പിന്നെ രസം ഉണ്ടാവലല്ലോ കടിക്കുമ്പോം അതിന്റെ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മള് കുറ ച്ചക്കെ ഒന്ന് ആവണല്ലോ അങ്ങനെയൊക്കെ ഉം അയ്ശരി
ഉം ഇന്ന്ന്താ രാവിലെ ഉണ്ടാക്കി
രാവിലെ ദോശ ദോശയും ചിക്കൻ കറിയും
ആഹ് ആഹ് ഇന്നലെ നോമ്പ് ഇണ്ടനാ നോ
നോമ്പുണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
കട്ട്‌യ്ത്ട്ട് വിളിക്കാവേ
ഓക്കെ